ന്ന് ണ്ടോ
ആഹ് ഇപ്പൊ കിട്ട
എന്തൊക്കെണ്ട് സുഖാണോ
ആഹ് സുഖം അവിടൊ
ആ ഹ് ഇവിടെ സുഖം
എന്താക്കുവാ ആഹ് ഭയ നല്ല മഴയുണ്ട് അവിടൊ
ഇവിടെ എഹ് ഇന്ന്നല്ല മഴ ണ്ട്
ആഹ് ആഹ്
ഇന്ന് മഴ ആയതുകൊണ്ടേ ഹസ് ഇതാവും നമ്മളിങ്ങനെ വിൽക്കുമ്പോ അതിന്റെ അടീക്കൂടി ഇങ്ങനെ ഏഹ് മുറിഞ്ഞ് മുറി എപ്പണീറ്റേ
ആഹ് ചെറുതായിട്ട് ഫുഡ് കഴിച്ചോ
ആഹ് ഞങ്ങളിപ്പോ ചായ കുടിച്ചേള്ളൂ മക്കളൊക്കെ ഏഹ് സ്കൂളി പോയി വന്നപ്പളേ അവർക്കൊക്കെ ചായ കൊട്ത്ത് ഞങ്ങള് ചായ കുടിച്ചങ്ങനെ ഇരിക്ക അവിടെ ചായുടിച്ചോ
ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ചായകുടി അങ്ങനെ ഇല്ല
ആണോ പ്പൊ മക്കള് ല്ലേ സ്കൂള് പോണുന്ന മക്കളല്ലേ
മക്കള് ഇല്ല പത്ത് മാസായാതെ ഉളളൂ
ആഹ് ചെറിയോ ഒക്കെ അല്ലേ
ഉം ഉം ഏഹ് എവിട്ണ്ട്
അവിടോ
പിന്നെ ഇവിടെ എനിക്ക് മക്കളാണ് എനിക്ക് ഒരു മോൻ ഒരു മോളുവാണ്
ആഹ്
ആഹ് എനിക്ക് രണ്ടാള് എക്ക് ഒരു മോന് ഒരു മോള് മോളിപ്പോ പ്രാവശ്യം ആഹ് സ്കൂളാക്കി മോൻ ചെർതാണ് രണ്ട് നിങ്ങൾക്ക് ഒരാളന്നേയുള്ളൂ
ആഹ് ഒരാളൊള്ളൂ
ഉം പിന്നെ വേറെ എന്തൊക്കെയാന്നിട്ട് നിപ്പോ എന്തായിട്ട് മയ ട്ടൊന്നും ഉണ്ടാക്കാറൊന്നുവില്ലേ
ഇല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല
ഓഹ് ഇഷ്ടാണോ അങ്ങനെയൊക്കെ എന്താ വെച്ചുണ്ടാക്കണ ഇഷ്ടാണോ
ആഹ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഇഷ്ടാണ്
ആഹ് എല്ലാതും ഉണ്ടാക്കും എങ്ങനെ ഒച്ചക്കാണോ ഉണ്ടാക്കുക അതോ എവിടെന്നെങ്കിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ച്ചയാണോ ഉണ്ടാ
യൂട്യൂബ് യൂട്യൂബ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമ് അങ്ങനെ നോക്കി എന്തേലുമൊക്കെ ഉണ്ടാക്കും
ഉണ്ടാക്കുംല്ലേ എനിക്കുഷ്ടാണ് ഞാന് അങ്ങനെ ഓരോന്ന് കണ്ടി ട്ട് ഞാനെന്റെതായ രീതിലൊക്കെ ഇണ്ടാക്കാറുണ്ട്
താനെന്താ ചെയ്യുന്നേ ഹൗസ് വൈഫാണോ
ആഹ് അതെ നിങ്ങള് ജോലിക്ക് പോണുണ്ടോ
ആഹ് ഞാൻ പഠിക്കാണ്
എന്താ പഠിക്കണേ
ഞാൻ നേഴ്സിംഗ് അസിസ്റ്റന്റ്
ആഹ് ആഹ് വീട്ടിലിരുന്നിട്ടാ അതോ പോയി പഠിക്കാ
പോയി പഠിക്കാണ്
ആഹ് ആല്ലെ അത് എന്താണ് എന്ത് ഇതാണ്
അത് നമ്മുടെ ഈ ഹോസ്പിറ്റലിലാണെ നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യുക അതുപോലെ പേഷ്യന്റിനെ കെയറ് ചെയ്യുക
ആഹ് അങ്ങനത്തെല്ലേ അത് എത്ര വർഷംണ്ട്
അത് ഒരു വശം
ഒരു വർഷം കയ്യാനായോ ഉം
കഴിയാറായന്ന് വെച്ചാൽ നാലല് മാസം ആതേ ഉള്ളൂ ഇനിയുണ്ട് സിക്സ്ന്ത് സി മന്ത് സിക്സല്ലല്ലേത്ണ്ട്
ആഹ് അപ്പൊ കുഞ്ഞിനെ എങ്ങനെ ആരെങ്കിലും നോക്കാനൊക്കെ ഉണ്ടോ
ഉമ്മ ഉണ്ട് എന്റെ ഉമ്മ ഉുണ്ട്
ആഹ് അങ്ങനെ ആക്കിട്ട് പോലെ
ആഹ് ഒന്നായി എത്തീട്ടൊള്ളു.
പിന്നെ വേറെ എന്തൊക്കെയാ.
വേറെ എന്തൊക്കെയാ എന്താണ് സ്പെഷ്യല് എന്താണ്ന്ന്.
ഉം. ല്ല്യാഹ് നമ്മള് സാധാ വീട്ടില്ള്ള അതൊക്കെ തന്നെ. ചോറും കറികളൊക്കെ നങ്ങക്ക് സ്പെഷ്യല് നാളേണ് നാളെ വെള്ളിയാഴ്ചാണല്ലോ. അപ്പൊ ഞങ്ങളങ്ങനെ പള്ളിയൊക്കെ ഏഹ് ആഹ്. പള്ളിയൊക്കെ കഴിഞ്ഞ് ഏഹ് വരാന് നേരകുമ്പോ നമ്മളെല്ലാരും ഒരുമിച്ചുണ്ടാവുന്നതും അധികൊല്ലേ. ആണ് നിങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങള് വെള്ളിയാഴ്ച എന്തെിലൊക്കെയിട്ട് ഉണ്ടാക്കോ ബിരിയാണിയോ മച്ചൂറോ അങ്ങനെ എന്തെങ്കിലൊക്കെയിട്ട് ഉണ്ടാക്കും
ഉം ഉം.
നിങ്ങള് അവിടെ ണ്ടാക്കാറില്ലേ.
ആഹ് ഞങ്ങളിങ്ങെ അറ്റാടാങ്ങള് തിരുവനന്തപുരം ആഹ് ഒരു ഭാത്താ വെക്കതെല്ലാം. കൊല്ലം മലപ്പുഴ ആഹ് ഒരു വാത്തോ. ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ അവിടത്തെ പോലെ ഉണ്ടാക്കാറില്ലല്ലോ. നോർമലെന്താണ് വീട്ടിലുള്ളത് അത് പിന്നെ ഇവിടെ പ്രത്യേകിച്ച്. എവിടെ പ്രത്യേകിച്ച് ആണ്ങ്ങളാരുവില്ല വാപ്പി ഗൾഫിലാണ്. ന്റ് പിന്നെ ജോലിക്കോവും ഉം.
ആഹ് ത് കയിഞ്ഞാ ര ഇങ്ങള് ക്ലാസ്സിന് പോവോലൊല്ലേ.
ആഹ്.
ഞങ്ങളിവിടെയക്കെ ഒരു ഒരുപാട് പേരുണ്ട് എനി എൻ്റെ വീട്ടിലായാലും ങ്ങിപ്പൊ കെട്ടിച്ച വീട്ടിലായാലും ഒരുപാട് ആ
ആഹ്
ഉം.
എല്ലാരും കൂടിയൊക്കെ ച്ചുണ്ടാകുന്നത് ഹ് അധികം വെള്ളിയാഴ്ച അല്ലെങ്കി ഞായറാഴ് ച്ച ദിവസങ്ങളിലൊക്കേണ് അപ്പൊ ഞങ്ങളെന്തെങ്കിലൊ ക്കെ ണ്ടാക്കാറ്ണ്ട് വെറൈറ്റി ആയിറ്റ് അങ്ങനൊക്കെ പുതിയതായിട്ട് എന്തേലൊക്കെ നോക്കും. അതേപോലെ ചായ കുടിക്കുമ്പളൊക്കെ ഞങ്ങള് എന്തെങ്കിലൊക്കെണ്ടാക്കും. പ്പ നമ്മളെല്ലാരും ഒരുമിച്ച്ണ്ടാവൊല്ലോ മക്കളും എല്ലാരും.
ആഹ്. നിങ്ങടെ ഒരു കൂട്ടു കുടുംബമാണല്ലേ.
എങ്ങനെ.
പിന്നെന്താണ് താനെന്തോ പഠിച്ചതാണ്.
ഈ മയ പെയ്തിട്ടേ ഇവിടെ ഇങ്ങനെ ഇതിന്റെ പ്രശ്നൊണ്ട് അപ്പൊ ഇങ്ങനെ പറയുന്നതൊക്കെ എടക്ക്‌. കെടക്കിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞാ കേക്കുന്നത്.
ഉം താനെന്തോ പഠിച്ചാണ്.
ഏഹ്.
താനെന്തോ പഠിച്ചതാണെന്ന്.
ഞാനോ ഞാന് ഡിഗിരി.
ന്ന്ട്ടാ ഹൗസ് വൈഫ്‌.
ആഹ് ഞാം പിന്നെ മക്കളൊക്കെ ആയപ്പോ ചെറിയ മക്കളല്ലേ. അപ്പ പിന്നെ ഒന്നും പോയിട്ടില്ലേ ഇനി അങ്ങനെ മോനെ കൊറച്ചൊക്കായിട്ട് തൊടങ്ങണം ന്ന് വിചാരിച്ചിരിക്ക്യാണ്.
ഉം.
ഞാനെനിക്ക് കൊറെ കഴിഞ്ഞിട്ടാണ് മക്കള് ണ്ടായത്. ഞാന് കൊറച്ച് ഞാകൊറച്ച് ലീവെടുത്തതാണ്. മക്കളെ കാര്യങ്ങള് നോക്കട്ടെ മക്കളെ നമ്മള് ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ലേ അപ്പോ നമ്മള് ത് തെരക്കായി പോവാം പാടില്ലല്ലോ അവരെ കാര്യത്തില്. അപ്പൊ ഞാന് റച്ച് ഇങ്ങനെ ഇതാക്കിയതയ്ന് ആയിട്ട് വേണം നമുക്ക് അവനൊക്കെ ഒന്ന് അംഗൽവാടിയിലൊക്കെ പോവാനാകുമ്പോ എനിക്കൊന്ന് തുടങ്ങാ എന്നുള്ളരിതിൽ നിർത്തിവച്ചതാണ്
എവിടെയങ്കിലും ജോലിക്ക് പോ പോയിക്കൊണ്ടിരുന്നതണൊ
എങ്ങനെ
എവിടെേലും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണോന്ന്
ഇല്ലില്ല ഞാന് പഠിക്കേര്ന്നു പിന്നെ ജോലിക്കൊന്നും പോയിട്ടില്ല.
ഉമ് പടിത്തൊക്കെ കയിഞ്ഞോ കംപ്ലീറ്റ് യ്തോ
എനിക്ക് ആ അത് ചെയ്തോ ഇനിപ്പോ ന്തെങ്കിലും തുടങ്ങണമെങ്കിൽ ഞാന്ൻ മക്കളൊന്നന്ന് വലുതാവട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്.
ആഹ് ആഹ് പിന്നെന്താണ് സുഖാണോ
ആഹ് സുഖാണ് കൊയപ്പൊന്നുമില്ല അങ്ങനെ പോന്‌ ആഹ് അവിടെ അവിടെ വീട്ടിലാരൊക്കെയുണ്ട്
മ് വീട്ടില് ഉമ്മ ഇപ്പ ഇപ്പ ഗൾഫിലാണ് രണ്ടിത്താമാരുണ്ട് അപ്പം ഒരാള് മാരീഡ് ആണ് അപ്പൊ ആളുടെ കുഞ്ഞുണ്ട് ആളുടെ കുഞ്ഞും എന്റെ കുഞ്ഞു കൊണ്ട് നല്ല യുദ്ധണ വിടെ
ആഹ് ചെറിയ മക്കളാവും ലെ
രണ്ടു പെരും ചെറുതാണ് അയാക്ക് ഒരു വയസ് ഇയാൾക്ക് പത്ത് മാസം
ആഹ് ഇത്തമാരൊക്കെ കല്യാണം കഴിഞ്ഞത് രണ്ട ല്ലാ
ആഹ് ഒരാള് കല്യാണം കഴിഞ്ഞ ഒരാള് ഇല്ല കഴിഞ്ഞിട്ടില്ല.
പഠിക്ക ആഹ്
മ് ആഹ് ആ കല്യാണം ഉറപ്പി വെചെക്കാ
ആഹ് ഉറപ്പിച്ചേ ചെയ്യും അല്ലേ
ആള് ലാബ് ലാബ് ടെക്നീഷ്യനാണ് ഒരാൾ ഓ ടി ടെക്നീഷ്യനാണ്.
ണം ന്നൊക്കെ വിചാരിക്കത്തിണ്ട് മോന് കൊറച്ചവട്ടെന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മള് അവരെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അവരെടെ കൂടെ ഉണ്ടാവണല്ലോ നമുക്ക് അവർക്ക്പ്പ നമ്മൾ ആവശ്യമുള്ള സ സമയയാണല്ലോ അപ്പൊ ഞാന് അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് നിർത്തി വെച്ചതാണ് ഇപ്പൊ എന്തെങ്കിലൊക്കെ
പിന്നെ ഇതി സൈഡ് സൈഡ് ബിസിനസ് സൈഡ് ബിസിനസ്സ് എല്ലാം ഉണ്ടോ ഇനെ ക്രാഫ്റ്റ് വർക്ക് മെഹന്തി വർക്ക്
ഞാൻ അങ്ങനെ ചെയ്യാറ പൊറത്തേക്കോന്നും ചെയ്ത് കൊടുക്കാറില്ല. ഞാന എങ്ങനെ ബോട്ടിലാട്ട ചെയ്യോ അതേപോലെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞൻ
ആഹ്
ആ്ഹ് അതേപോലെ കാലിഗ്രാഫി അതൊക്കെ ചെയ്യാറുണ്ട്. ഇറ്റം നമുക്ക് എനിക്ക തന്നെ വേണ്ടി ചെയ വെറുതെ വീട്ടിലിരിക്കാൻ സമയങ്ങളിലൊക്കെ ചെയ്തിട്ട് പിന്നെ അടുത്ത എല്ലാം നമ്മൾ അത്രയും അറിയുന്ന ആൾക്കാർക്കൊക്കെ നമ്മള് ചെയ്തു കൊടുക്കും അത് പൊറത്തേക്കൊന്നും ഞാന അങ്ങനെ ത് എടുത്തിട്ടില്ല ഇതുവരെ
ആഹ് ഓക്കെ ഓക്കെ
നിങ്ങള് അങ്ങനെ ന്തേലും ചെയ്യോ
ആഹ് ഞാൻ ക്രാഫ്റ്റ് വർക്ക് യ്യുന്നുണ്ട് മെഹന്ദി വർക്ക് ചെയ്യുന്നുണ്ട് ഉം എല്ലാം ചെയ്യുന്നുണ്ട്
എല്ലാം ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ എന്താ പറയാ സഞ്ചരിക്കുന്ന ഒരു ഇതാണന്നൊക്കെ പറയാം
ആഹ് കൊറച്ചു നൊക്കെ പറയാ
എങ്ങനെ പൊറത്ത് വേറെ തൊക്കെ എടുക്കുവോ
ആഹ് ഞാൻ പൊറത്തുള്ള വർക്ക് എടുക്കുന്നുണ്ട്
എടുക്കുന്നുണ്ടല്ലേ
മെഹന്ദിയൊക്കെ എങ്ങനെ ഏഹ് ഏഹ് ഒറ്റയ്ക്ക് പഠിച്ചതാണോ അതോ എങ്ങനെ ക്ലാസിനൊക്കെ പോയിട്ട് അങ്ങനെ പഠിച്ചതാണോ.
അല്ല എനിക്ക് ചെറുതായിട്ട് അറിയാരുന്നു പിന്നെ ഞാന് ഇടയ്ക്കുന്നു ഓയി മറ്റേ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉള്ളെ അതിങ്ങനെ കാണു
ആഹ് അങ്ങനെ ഇട്ടിട്ടിണ്ട് എനി ഏഹ് അങ്ങനെ പൊറത്തൊന്നും പോയിട്ട് ഇട്ടിട്ടില്ല അങ്ങനെ നമ്മളെ അടുത്തുള്ള കല്യാണങ്ങൾക്കൊക്കെ ഞാനങ്ങനെയിട്ട് കൊടുക്കാറണ്ട് അല്ലാതെ ഞാൻ പൊറത്തിന്ന് വർക്ക് പേടിയാണ് നമുക്ക് അറിയില്ലല്ലോ നമ്മള് ചെയ്ത് കൊടുക്കുമ്പോ എനിക്കൊരു ധൈര്യം ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ലേ
ആഹ്
പിന്നെ ഇത്ര തന്നാല് എന്നാ ആയിക്കോട്ടെ ആഹ്